ഹലോ
ഹലോ
എന്താ വിശേഷം?
സുഖാണ് എന്താണ് അവിടത്തെ വിശേഷം?
സുഖാണ് ചോറ് കയിച്ചാ?
ചോറ് കഴിച്ചിട്ടില്ല സമയാവുന്നൊള്ളൂ
ആഹ് മക്കള് മക്കളൊക്കെ ഒറങ്ങിയാ?
ഇല്ല മോന് ഒറങ്ങിയില്ല ഒരു മോനൊള്ളൂ അപ്പം ഉറങ്ങിയില്ല.
ഇല്ലല്ലേ ഉം ഉം ഇവടെ കഴിച്ചിട്ടില്ല
കഴച്ചില്ലലേ?
ഉം മഴ ഇണ്ടാ?
മഴ ഇപ്പല്ല രാവിലെ വരെ ഇണ്ടായിരുന്നു.
ആഹ് ഇവിടെ ഇണ്ടേരുന്നു രാവിലൊക്കെ ഇണ്ടേരുന്നു
ആഹ് മഴക്കാറുണ്ട് മഴ പെയ്തിട്ടില്ല
ആഹ് പിന്നെ എന്താണ് എന്താ ഫു ഫുഡ് ഉണ്ടാക്കിള്
ഇന്ന് ഫുഡ് നാടൻ ചോറ്
ആഹ് കറി കറി ഇവടെ ഇന്ന് നാടൻ ചോറെന്നെ സാമ്പാറ് ചൂടൻ അയില പൊരിച്ചത്
ആഹ് ഇവടെ മീന് മീന്
ആഹ്
മീൻ വറുത്തതിണ്ട് ഉപ്പേരിണ്ട്
ആഹ് ആഹ്
കുട്ടിയാളൊകെ ഒറങ്ങിയ?
ഇല്ല ഒറങ്ങീട്ടില്ല. ഇവിടെ മൂന്നൂട്ടിയാളാ.
അതെ.
ഉം ഉപ്പെമ്മേക്കെ ഇണ്ടാ
ആ ണ്ട് അവിടെണ്ടോ
ആ ഇവടെല്ല
ഇല്ലല്ലേ
ഉം പിന്നെ എന്താണ് മഴയുടെ ശല്യായിട്ട് അതായത് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല വെള്ളത്തിന് ഇവിടെ ലൈൻ ബൈപ്പാണ്
ആ
അപ്പോ വെള്ളത്തിനങ്ങനെ ബുദ്ധിമുട്ടൊന്നും ണ്ടായിട്ടില്ല
ആ അങ്ങനെ വെള്ളം കേ കേറുവൊന്നുല്ലല്ലോ അങ്ങനെ വെ വീട്ടിൽക്കൊന്നും
ആ വീട്ടിൽക്ക് വരും
ആ
ഓരോരോ വീട്ടിൽക്കായിട്ടേ ലൈന് കൊടുത്ത്ക്കണം
ആ
അപ്പം അങ്ങനെ വരും
ആ പിന്നെ വി വീടി വി വീടിന്റെ വീട് മഴ ഇങ്ങനെ കൂടുതൽ പെയ്താലേ വെള്ളപ്പൊക്കത്തിന്റെതൊന്നും വരില്ലല്ലോ
ഏയ് ഇല്ല അങ്ങനൊന്നുല്യാ കുന്നിന്റെ മുകളിലായോണ്ടേ
ആ ഇവിടൊക്കെ ഇതാണ് മ ഒ മഴകെണറ്ണ്ട് വെള്ളത്തിലൊന്നും ബുദ്ധിമുട്ടില്ല അറ്റെ വേനലായാലുംണ്ടാവും മൂന്നറിങ്ങ് വെള്ളണ്ടാവും മ് മ് വെള്ളണ്ട് ഞം പാടേരിയെയാരന്നെ
ആ
അം
അപ്പ വെള്ളണ്ടാവും
ആ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാ ഞങ്ങളെ വീടിന്റെ അരിക്കിലൊക്കെ വരെ വെള്ളൊക്കെ വരും
ആ
ഉം കുളമ്പാടക്കൊന്നോ
ആ ഇവിടെ പാടം തന്നെ പക്ഷെ അടുത്തല്ലാന്നൊള്ളു
ആ മീന് കൃഷിയൊക്കെയൊണ്ടോ
കൃഷി ഇല്ല
ഉം
അവിടെണ്ടാ
ആ ഇവിടെ ഇതുണ്ട് മത്ത ചെരക്ക മെളക് ആലോക്കെണ്ട് ഉം
ഇവിടെ വെക്കും പക്ഷെ അത്ണ്ടാവില്ല
ആ
അതാ പിന്നെ പച്ചമൊളകൊക്കെണ്ടായിരുന്നിട്ടാ അപ്പൊ മണ്ണ് തായകാരണേ അയിമ്ക്ക് വീണ കാരണം അത് നാശായി പോയി
അയ്ശരി ആ കുന്നും പ്രദേശാ
ആ കുന്നും പ്രദേശാണ്
ആ മണ്ണ് മണ്ണ്ടിയോ
മണ്ണ് അങ്ങനെടില്ല
ഹ്
അവേടെങ്ങനെ
ഇവിടെ അങ്ങനൊന്നുല്ല മഴ കുന്ന് പ്രദേശല്ല ഇവിടെ ഇവിടെങ്ങനെ നിരപ്പായ സ്ഥലാ
ആഹ്
മല പ്രദേശല്ല
അതെ
ഉം ഇവടിം വെള്ളം കെട്ടി നിക്കുമ്പളാണ് ഇള്ള ബുദ്ധിമുട്ടാണ് -കാര്ണം നമ്മളെന്തേൽ കുഴി ലക്കെ ഇങ്ങനെ വേര് ചീഞ്ഞിട്ടെ വെള്ളം നിന്നിട്ടെ അങ്ങനെ പോവും ചെലതൊക്കെ ഉം ഇപ്പൊ പിന്നെ ബാ അങ്ങനെ ഓരോന്നിനും മണ്ണ് നിറച്ചിട്ടാണ് ണ്ടാക്കിണത്
അതെ
ഉം
അടുത്ത് എങ്ങനെ വീടുകളൊക്കെണ്ടോ
ആ വീടുകളൊക്കെണ്ട്
ഉം
ഉം കുടുംബക്കാരെ വീടെന്നെ അടുത്തൊക്കെ
അതെ
ഉം മോൻക്കെത്ര വയസായി
മോൻക്ക് രണ്ടര
ഉം ചെറിയ ഉണ്ണിയാണ്ല്ലേ ഉം വീട്ട്ല് ഇവിടെ മോന് ഏഴിലാണ് ലാസ്റ്റ്ത്താള് ഏഴിലാണ് വല്യ കുട്ടികളായിക്ക്ണു
അതെ പഠിക്കാവൂലേ ആഹ്
ഉം ഹസ്ബഡ് നാട്ടില്ണ്ടാ
ആ ആ നാട്ടീണ്ട്
ഉം
അവിടെ നാട്ടിലല്ലേ
ഇല്ല നാട്ടിലില്ല
അതെ
ഉം പൊർത്താ
ആഹ്
ഉം
വീട്ടിലിപ്പോ ആരാ
വീട്ടിൽ ഞ ഞങ്ങള്ണ്ട്
ആഹ്
ഉം പിന്നെ ഉ ഉമ്മ മരണപ്പെട്ട്
ആഹ്
ഉപ്പ ഉം ഉപ്പേം മരണപെട്ട്
അതെ
ഉം
കോറേയാ
ആഹ് കൊറേ ആയി ഇപ്പ മര മരണപ്പെട്ടിട്ട് ഇവട്ത്തെ താഴള്ള പെങ്ങൾക്ക് നാല് മാസം ഇള്ളത് നല്പ്പത് കൊല്ലോക്കെ ആയിട്ട്ണ്ട് നാൽപത് രണ്ടു കൊല്ലായി ഇപ്പം മരിച്ചിട്ട് ചെറുപ്പത്തിലേ മരിച്ച്ക്ക്ണ്. ആ ഹ്മ്മ് പെങ്ങൾക്ക് നാല് മാസല്ലപ്പ മരിച്ച്ക്ക്ണ് പിന്നെ ഉപ്പ ഉമ്മ ഒമ്പത് വർഷായിച്ചാ മരിച്ചിട്ട്. ഹ്മ്മ്
എത്ര പെങ്ങമാരാ
രണ്ട് പെങ്ങമ്മാര്.
ആഹ് അവരൊക്കെ കട്
ആഹ് അവര് രണ്ട രണ്ടാള് ദൂരത്ക്കാ കല്യാണം കഴിച്ചൊട്ത്ത്ള്ളത് രണ്ടാണും രണ്ട് പെണ്ണു ആ ഇബടെ
ആഹ്
അവ്ടെ എല്ലാരും ഒരുമിച്ചാ കൂട്ടുകുടുംബാ
ആഹ് ഇവിടെ അല്ലല്ല
ആഹ്
ഞാന് രണ്ടനിയന്
ഹ്മ്മ്, അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ്ക്ക്ണോ
ഇല്ലല്ല
ഹ്മ്മ്
പിന്നെ ഇമ്മ ഇപ്പ.
ഹ്മ്മ് നഴ്സറി പോവ്ണ്ടാ?
ഇല്ല പോയില്ല.
ഹ്മ്മ്
മൂന്നയസാവണ്ടേ
ആഹ് മൂന്ന് വയസ് കഴിയണല്ലോ വിടണങ്കി
ആഹ്.
പിന്നെന്താ, എങ്ങനെ ചായടെ കടിയൊക്കെ
ചായടെ
കാലത്ത് ഉന്നെ പണികളൊക്കെ കഴിയോ നേരത്ത കഴിയോ
ആഹ് നേർത്തെ ചെലപ്പം നേർത്തെ കഴിയും ചെലപ്പോ നേരം വൈകും.
ആഹ്. ഇന്നെന്തേന്നു ചായക്കടി
ഇന്ന് പത്തിരി
ആഹ്
പിന്നെ മുട്ടക്കറി
ആഹ്
അവിടെന്തെന്ന്?
ഞങ്ങക്ക് ഇന്ന് ഇതേന്നു ചപ്പാത്തിയായിരുന്നു.
ആഹ് ആഹ്
ഹ്മ്മ് ച ആഹ് സാമ്പാറ് ചാരിണി നേരത്തെ പിന്നെപ്പം ചെലവിന് ചപ്പാത്തിണ്ടാക്കി.
ആഹ്
ഹ്മ്മ്
സ്കൂള്ള പറഞ്ഞാ നേരത്തെ കയ്യോ
ആഹ് നേത്തെ കഴിയും.
ആഹ്
അവ്ടെ ചോറിന്റെ പണിയൊക്കെ വേഗം കഴിയോ
ചോറിന്റെ പണിക്ക ആ വേഗം കഴിയും.
ഉം
രാവിലെ വെക്കല്ലേ പിന്നെ രണ്ടു നേരം വെക്കൊന്നുല്ലല്ലോ.
ഇല്ല രണ്ടു നേരം വെക്കൊ പിന്നെ അ ആണുങ്ങൾ ഇല്ലല്ലോ പിന്നെ. മക്ക് ഞാനും മക്കളു അല്ലെ അപ്പപിന്നെ കൊഴപ്പല്ലല്ലോ കൊർച്ച് ചോറെല്ലേ വേണ്ടൊള്ളൂ.
ആഹ് ഞങ്ങളു അതെ രാവിലെ വെക്കും.
ആഹ്
പിന്നെ രാത്രി വെക്കണ്ടെല്ലോ.
ഹാഹ്
മീൻപൊരിച്ചതൊക്കെ രാവിലേക്ള്ളത് രാവിലെ പൊരിക്കും രാത്രിക്കുള്ളത് രാത്രി പൊരിക്കും.